ഹലോ ആഹ് കേക്ക്ന്ന്ണ്ട് ആഹ് എന്ത്‌ എന്തൊക്കെ ഉണ്ട് വിശേഷം നല്ല വിശേഷം
ആഹ് പിന്നെ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കായിരുന്നു ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കാണ് ഇവിടെ ഉമ്മീടെ കമ്മലിന്റെ അത് തപ്പിക്കൊണ്ടിരിക്കായിരുന്നു
അ അതെ
ഉം
ആ അത് തപ്പിഅയ്ന്റെ ത് ഇരിക്കയിരുന്നു അപ്പയാണ് വിളിക്ക്ണ വിളിച്ചാ ആ എവിടെ എവിടെ പോയില്ലേ
ആഹ് ട്രിപ്പ് ഡ്രീം വേൾഡില് പോയിരുന്നു ഞാൻ
ഡ്രീം വേൾഡിലോ
ഡ്രം ആ ഡ്രീം വേൾഡ് അതിരപ്പള്ളിടെടുത്ത്
ആഹ ആഹ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്
ആഹ അവെള ഞാൻ പോയത് എഴുന്നൂറ്റി ഇരുപത് രൂപയായിരെന്ന് അവിടെ പോയി അവിടെ ആൻഡ്രോയിഡ് ഭയങ്കര കുറവാ പക്ഷെ എന്നാലും ആന്ധ്രയിൽ അത്യാവശ്യമുണ്ട് ഏ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ഉണ്ടാവും മൂന്നാലെണ്ണം ഉണ്ടാവും ട്ടൊ എല്ലാം ഭയങ്കര ചെറിയ റെയ്ഡുകളാ വലിയ വട്രല്ലയിലുള്ളത്രയും ഇന്നത്തെ കഴിഞ്ഞുള്ള റൈഡ്കളൊന്നും ഇല്ല
ആഹ് ഞങ്ങൻ പോയിട്ടുണ്ടായിരുന്നു
ഉംഎവിടെ പോയേ
അതിര പള്ളില് പോയിട്ടുണ്ടായിരുന്നു ആതിര പള്ളി പോയി പിന്നെ വയ ആ പിന്നെ വയനാട് പോയായിരുന്നു
വയനാട് സ്റ്റേ ആയിട്ടാ
ഇണ്ണ ആ ഇല്ല ഇത് ഞങ്ങൾ പോയെന്ന വെച്ചാൽ ഇങ്ങനെ വൺഡേ ട്രിപ്പാ പോയത്
ആ ആ ആ ആ് ട്രാവലറിനാണെ അങ്ങനെ എന്തെങ്കിലും ആണോ
ട്രാവ ട്രാവലില്ല ടൂറിസ്റ്റ് വണ്ടിയിലാ പോയത് വലിയ ബസ്സില്ലേ
ആഹ വൈറ്റ് കളർ വലിയ ബസ്
അതന്നെ
ആഹ അപ്പൊ എല്ലാ ഫാമിലി
ആഹ എല്ലാ എല്ലാവരും ഉണ്ടായി ഞങ്ങ കുടുംബക്കാരായിട്ട് മാത്ര അത്ര അങ്ങനെ പോവാറുള്ളൂ അല്ലാതെ പുറത്തുന്ന് അങ്ങനെയുള്ള ആൾക്കാരായിട്ട് പോവാറില്ല
ആഹ ആഹ് ആഹ
അൽ വെണ്ടാ പിന്നെ പിള്ളേരിക്കും ഒരു ഒരു ഹാപ്പിയാണല്ലോ അങ്ങനെയൊക്കെ പോണത്
ആഹ് ആഹ് ആഹ്
അടിച്ചു പൊളിക്കാനും
ആഹ അത് ശെരിയാ ആഹ അ അത് കാരണം വയനാടാണ് പോയതല്ലേ
വയനാടാ പോയത്
ആ ഞങ്ങൾ ഡ്രീംവേൾഡ് അത്ര പോയത് ഏഹ് ഡ്രീം വേൾഡ് മാത്രേ പോയുള്ളൂ വേറെ എവിടേം പോയില്ല
ആറ് മണിവരെയല്ലേ അവിടെ
അവിടെ ആറ് മണി വരെയുള്ളൂ പിന്നവിടെ സ്നോവേൾഡ് ഉണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നുട്ടോ ആ സ്നോവേൾഡ്
ഏഹ്
സ്‌നോവേൾഡ് അടിപൊളിയായിരുന്നു അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പക്ഷെ സ്‌നോവേൾഡ് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് നല്ലതായിരുന്നു ആഹ്
ഉം ഇയാളുടെ കുട്ടികളുണ്ടോ ഇപ്പൊ
ഏയ്‌ ഇല്ലില്ല ഞാൻ പഠിച്ചോണ്ടിരിക്ക
ച്ചോണ്ടിരിക്ക ഓഹ്
അവടെ കുട്ടികൾ ഉണ്ടോ കല്യാണം കയിഞ്ഞതാണോ ആഹ് ആഹ് ആഹ് ആഹ്
രണ്ട് പേരുണ്ട് ഒരാള് നാലിലും ഇപ്രാവശ്യം ഒരാള് എട്ടിലും
ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ പഠിച്ചോണ്ടിരിക്ക ഫുഡ്‌ ഇൻസ്‌പെക്ടറ്‍ന്റെ കോഴ്സ് ആഹ്
ഓഹ് നിങ്ങപ്പ എങ്ങനെയാ കുടുംബക്കാരായിട്ടാ പോയേ
ക്കാരായിട്ടൊക്കാ ഞങ്ങള് അവരവരുടെ കാറിൽ അവരവര് അങ്ങനെ രീതില് കുടുംബക്കാരായിട്ടാ പോയത് ആ ആ കാറിനാ പോയത് ആ കാറിനാ പോയ ന്നെച്ച ഏഹ് ഓവറ് ദൂരോല്ല പിന്നെയും ഒരു ഏഹ് ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്ററൊക്കെണ്ടാവൂട്ടോ
ഇണ്ടാവും
ആഹ് അന്നായും പിന്നെ കാറി പോവാന്ന് വിചാരിച്ചു അങ്ങനെ വെറുതെ പോയതാ
വെറുതെ പോയത എന്തായാലും അടിച്ച് പൊളിച്ചില്ലേ
ആഹ് അടിച്ച് പൊളിച്ച്
ഇനി പിന്നെ അടുത്ത ഇതിനല്ലേ പോവാൻ പറ്റുള്ളു ഇപ്പ സ്കൂളൊക്കെ തുറക്കാറായല്ലോ ഉം ക്ലാസൊക്കെ തുടങ്ങിയോ ന്നിട്ട്
ക്ലാസ് ഇനി ഓഗസ്റ്റിലേ ഉള്ളു
റ്റിലൊള്ളൂ ആഹ് പ്ലസ് ടു ആണല്ലേ അല്ല പ്ലസ് ടു അല്ല ഫുഡ്‌ ഇൻസ്‌പെക്ടർടെ കോഴ്സ്
കോഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പടിക്ക്ണ്
ആഹ് അല്ലാത് പ്ലസ് ടു കഴിഞ്ഞവരിക്ക് എന്ത ഓഗസ്റ്റിലൊള്ളന്ന് ഞാൻ കേട്ടായിരുന്നു അതൊണ്ടാ ചോദിച്ചത് ആഹ് ഞാൻ കോ ഫുഡ്‌ ഇൻസ്‌പെക്ടറ്‍ന്റെ കോഴ്സ പഠിക്കുന്നത് ഉം പിന്നെ എന്തെന്നാ ഫുഡക്കെ അല്ല ഭക്ഷണം കഴിച്ചോ?
ആ ഭക്ഷണം കഴിച്ച് അവ്ടെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ?
ആഹ് കഴിച്ചു കഴിച്ചു
എന്തേർന്നു
ഇന്ന് ബിരിയാണി ആയിരുന്നു
ആഹ് ഞഞക്ക്വ്ടെ നെയ്ചോറായിരുന്നു ഇന്നലെ ബിരിയാണി വെച്ച് ഉമ്മടെ വീടിലാ അത് കാരണം ഇന്നലെ ബിരിയാണി വെച്ച് കാരണം ഇന്ന് നെയ് ചോർ വെച്
ഓ നിങ്ങൾക്ക് പിന്നെ പെരുന്നാളൊക്കൊയിരുന്നല്ലേ ഉം ഇ ഇടയ്ക്കിടയ്ക്ക് വേറെ കൊണ്ടന്നു ഹെലോ ഹലോ ഹലോ കേൾക്കാവോ എന്തോ ഒരു മിനിറ്റ് ഏങ്ങാണ്ടാർട്ട് ടൈം മണിക്കൂർ എന്തോ ഒന്നുണ്ട്